ഹലോ
ഹലോ ഹലോ
ആഹ് സുഖാണോ
സുഖാണ്
ഉണ്ട് വിശേഷം
ആഹ് ആഹ് സുഖായിട്ടു പോവുന്നു
ഉം ഇല്ല കെടന്നില്ലേ കൊർച്ചൂടെ കഴിം ഉം ഉം
ഇവിടെയും കടന്നില്ല മക്കളൊക്കെ ഒറങ്ങി
ഒറങ്ങി ആഹ് ഇവിടെ ഉറങ്ങി മക്കളൊക്കെ
ഫുഡൊക്കെ കഴി
ആഹ് ഫുഡൊക്കെ കഴിച്ച്
ആഹ് ആഹ് മക്കള് എത്ര പേരാ?
മക്കള് രണ്ട് പേരുണ്ട്
ആഹ് ആഹ് ആഹ് പഠിക്കാണോ?
ആഹ് മോളും മോനും മോള് രണ്ടില് മോന് അംഗനവാടില്
ആഹ് ആഹ് ആഹ് ഇവിടെ ഒരാള് യു കെ ജിലും ഒരാക്ക് ഒന്നര വയസ്സും
ഒന്നര വയസോ ആഹ് കുഞ്ഞാ അല്ല്യോ? ഏഹ് ഇങ്ങനെണ്ട് കുഞ്ഞാള്?
കുഞ്ഞാള് കുറുമ്പാണ് പാടാ നോക്കാൻ
ഉം ആന്ന്
രണ്ടു പേർക്കും അധികം പ്രായമില്ലല്ലോ
ഇല്ലല്ലോ ആഹ്
ആഹ് അങ്ങനെ പിന്നെ രണ്ടുപേരെടെയും മൂത്താള് പിന്നെ കൊഴപ്പല്ല ആളൊരു സൈലന്റാ പക്ഷെ എളയാള് അത്ര സൈലന്റ് അല്ല
അല്ല ഉം ഇവടെ മോളാ പ്രശ്നം
ആഹ് ഇവടെ രണ്ട് പെൺപിള്ളോരാ
ആന്നോ ആഹ് ഇവടെ ഒരു മോളും മോനും മൂത്തത് മോളാ മോള് പ്രശ്നക്കാരിയാ ഉം ഫുഡൊക്കെ ചപ്പാത്തിയായിരുന്നു രാത്രി
രാത്രി ചോറ് കഴിക്കത്തില്ലേ?
ചെലപ്പം ചോറ് കഴിക്കും ചെലപ്പം ചപ്പാത്തി ഇവർക്ക് പിള്ളേർക്ക് ചോറ് അങ്ങനെ വേണന്നില്ല.
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പ പിന്നെ അവർക്ക് എന്തെങ്കിലും ചപ്പാത്തിയൊ ദോശയോ അങ്ങനെ എന്തെങ്കിലുക്കെ ഇണ്ടാക്കും രാത്രി ഉം ഉം ഉം
ഇവടെ പിന്നെ മൂന്ന് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കും പിന്നെ രണ്ടു നേരം ചോറായിരിക്കും
ഉം ഉം ഉം ഉം ഉം
ഞാനും മക്കളും ഒക്കെല്ലേ ഒള്ളൂ
ഒള്ളു ഉം ഉം ഉം ഉം പിന്നെ മഴയുണ്ടോ അവിടൊക്കെ?
ഇന്ന് നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ് ഇവടെ അങ്ങനെന്നെ സെയിം അവസ്ഥ
ഇനിപ്പൊ നാളെ എന്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല വെയിലാണോ മഴയാണോ?
ഇല്ല്യാ ഉം
ഇവടെ പിന്നെ മക്കക്ക് രണ്ട് മ മൂത്താക്ക് വയ്യാതിരിക്കുവ പനിയും ഷർദ്ദിലൊക്കെ ആയിട്ടിരിക്കുവ ഒരാഴ്ച യായി സ്കൂളിൽ പോയിട്ട് അങ്ങനെ പിന്നെ തിന്റെ ഒരു ബുദ്ധിമുട്ടിലിരിക്കന്ന വെച്ചാ ഇന്നും ഇന്നലെ ഉള്ളൂ ആ ഹോസ്പിറ്റലിൽ പോവാഞ്ഞത്
പോന്നത ആഹ്
ബാക്കി അത്രയും ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുവായിരുന്നു
ആ ഉം
ഫുഡ് അങ്ങോട്ട് കഴിക്കുന്നില്ല അത് ഈ അലർജി പ്രശ്നം ഉണ്ടായത് കൊണ്ടേ
ആഹ്ആഹ് ആഹ് ഇപ്പഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം
ആഹ് ഇതിപ്പോ വയർവേദനയും ഷർത്തിലു ആയിരുന്നു തുടക്കം പിന്നാണ് പനിയിലോട്ട് മാറിയത് സ്കൂളിന്ന് കിട്ടിയതാങ്ങണ്ടാ
ആഹ് ഉം ഇപ്പം പുതിയ പനികളും എല്ലാം ഉണ്ട്
ആഹ് അതെ അതെ
ഉം
ഇതിപ്പ ഇളയാക്കോ എല്ലാർക്കും പകരുന്ന രു അസുഖ ആണെന്ന ഡോക്ടർ പറഞ്ഞത് എന്തായ ഇളയാക് വന്നപ്പോ ഈ ഒരു ഇൻചെക്ഷൻ എടുത്ത് അങ്മാറി
മാറിയ
ഉ
എല്ല
മക്കളോ
മക്കള് മക്കൾക്ക് കൊഴപ്പൊന്നുല്ല ഒറങ്ങി രണ്ട് പേരും
അത് ശരി ഇവിടെ ഏഴ് മണി ഏഴരയ്ക്കുള്ളിൽ ഉറങ്ങും
ആഹ് ഇവിടെട്ടരാ മ്മ് പിന്നെ കുഞ്ഞെണീക്കുവോ രാത്രിയിലൊക്കെ
ആഹ് അങ്ങനെഴുന്നേക്കും ആഹ് പാല് കുടിക്കുന്ന പ്രായവല്ലേ ങ്ങനെഴുന്നേക്കും ഇനിയിപ്പം പാല്കുടി മാറ്റണം രണ്ടു വയസ്സാകാൻ പോ ഒക് ടോബറാവുമ്പത്തേക്ക് രണ്ട് വയസാവും അപ്പത്തേക്ക് മാറ്റണം അല്ലെങ്കിപിന്നെ ശരിയാവത്തില്ല
മ്മ് ശെരിയാ ഉം രാത്രി എണിക്കുവൊക്കെ ചെയ്യുവോ ഉറക്കത്തില് പാല് കുടിക്കാനല്ലാതെ
ആഹ് എഴുന്നേക്കുവെഴുന്നേക്കും
മ്മ്
അതും കരഞ്ഞോണ്ടായിരിക്കുവെഴുന്നേക്കുന്നത് നിലവിളി ശബ്ദം കേ ന്നമ്മങ്ങള് പേടിക്കും അവൾകാരെന്തെങ്കിലും പറ്റിയോ എടുക്കോന്നുള്ളൊരു രീതിയിലുള്ള ബഹളവാ വെക്കുന്നത്
മ്മ് ഇത് മോളുവങ്ങനായിരുന്നു മൂന്ന് വയസ് വരെ അവക്കൊറക്കവേ ഇല്ലായിരുന്നു പന്ത്രണ്ട് മണി ഒരു മണി വരെയക്കെ ആയിരുന്നു മൂന്ന് വയസിൽ മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ ഓക്കേ ക്കെ പശെ മോനേംകൊണ്ടങ്ങനെ കൊഴപ്പൊന്നുല്ല അവൻ അന്ന്തൊട്ടേ ഒറങ്ങും നമുക്ക് രാത്രി ഒ ഒറക്കത്തിന്റെ കുഴപ്പൊന്നുല്ല
ഇവിടെ ചെല എ എടയ്ക്കങ്ങനാ മൂ ചെലപ്പോ മൂത്താളെ കൊണ്ടൊരു കൊഴപ്പോംകാണത്തില്ല ചെലപ്പ എളേത് കുറുമ്പായിരിക്കും അല്ലെങ്കി നേരെ തിരിച്ചായിരിക്കും ഇതെനിക്കീ മൂത്താളെ കൊണ്ടൊരു കുഴപ്പോല്ലായിരുന്നു സൈലന്റായിരുന്നു ശെ എളേയാളെക്കൊണ്ട് നല്ല ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ട മ്മ് ഹ്മ് എന്താ
പിന്നെന്തോണ്ട്
ഇങ്ങനെയിരിക്കുന്നു കെടക്കാനുള്ള സമയമായില്ല പതിനൊന്ന് മണിയാണ് കണ്ണിൽ ഒറ ക്കം വരുന്ന സമയം അതുവരെ ഫോണി കുത്തി കുത്തി കുത്തിയിരി ക്കും നേരത്തെ കിടക്കാന്നും പറഞ്ഞൊക്കെ കട പൊയെവിട്ന്ന് ഉറക്കംവരണ്ടെ രാവിലെ എഴുന്നേക്കുവോ? വെളുപ്പിനെ എഴുന്നേക്കുവോ?
പിന്നെയ്ന്നേക്കണം എനിക്ക് ഡ്യൂട്ടിക്ക് പോണം. പിന്നെ സ്കൂളിപോണം അതോണ്ടല്ലാം ഫുഡ ഒക്കെ ഉണ്ടാക്കണ്ടേ ഇവന്ന് രാവിലെ അഞ്ച് മണിയൊക്കെയാവുംമ്പത്തനെണീക്കും.
അത് ശരി നിങ്ങള് മാത്രേ ഉള്ളോ വീട്ടില്? വേറെ ഫാം
ല്ല അല്ല അമ്മേ അഛനൊക്കെയുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പൊറത്തായിരിക്കുവല്ലേ
പിന്നെ ഞങ്ങളും പിള്ളാരും അമ്മേയച്ഛനും.
ആഹ് ആഹ് ആഹ് ആഹ്
ഒള്ളു പിന്നെ
പറഞ്ഞല്ലോ വർക്കിനൊക്കെ പോണ്ടത് കൊണ്ട് മോക്ക് ലെഞ്ച് കൊണ്ട്‌വോണാ?
ആഹ് മോക്ക് ലഞ്ച് കൊണ്ടോണം അവക്ക് ചോറ് കൊണ്ടോവാൻ വല്ല്യ താല്പര്യമൊന്നുമില്ല അല്ലാതെ രാവിലെ എന്തെങ്കിലും ഉണ്ടാകുന്നെ പക്ഷേ ഞാനത് കൊടുത്ത് വിടത്തില്ല ഉച്ചക്ക് ചോറ്തന്നെ കഴിക്കണംന്ന് പറയും.
ആഹ് ശെരിയ ചോറ് തന്നെ കഴിക്കണ്ടെ അല്ലെങ്കിപിന്നെ വയറിനൊരു
ന്നാന്നാന്നാന്ന് ചോറ് തന്നെ കഴിക്കണംന്ന് പറയും അതിനിവിടെ ബഹളവാരാവിലെ
രാവിലെ രാവിലെ ആ കഴിച്ചോണ്ട് പോകുന്നത് അത്ര തൃപ്തികരവല്ലല്ലോ.
ആന്നാന്ന് ശരിയാ സ്നാക്സും കൊടുത്തു വിടാൻ പറ്റത്തില്ല രണ്ടിലായോണ്ട് സ്നാക്സ് ഒക്കെ കൊടുത്ത് വിടര്ത് പറയുന്ന ഉം ഉ
രണ്ടാം ക്ലാസ്സിലായല്ലേ?
ആ രണ്ടാം ക്ലാസ്സിലായി
സി ബിഎസ്ഇ ആണോ?
സി ബി എസ് സി
ആ ഹാ ആ
എങ്ങനെ പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോത്തിന് ബസ് വരും.
ആഹ ആ
ഉ കൊണ്ടാക്കാൻ എനിക്ക് എട്ടരാവുമ്പോത്തിന് പോണം. പിന്നെ കൊണ്ടാക്കാനൊന്നും പറ്റത്തില്ല ഞാൻ അഞ്ചര അഞ്ചര കഴിയും.
ആ് അങ്ങനെ എളയാള അച്ഛനും അമ്മയും നോക്കിക്കോളൂ അല്ലേ.
ആ ഇളയാള് പത്ത് മണിയാവുമ്പോ അങ് അംഗനവാടി പോവും.
ആഹ് ഹ
ഉം ഉ പത്തുമണിആവുമ്പോത്തിന് അങ്ങനവാടി പോവും പിന്നെ കൊഴപ്പല്ല ഉ
അതെ ഇല്ല വീട്ടിൽ അച്ഛനും പ്രായമായ ആൾക്കാർ ഉണ്ടായത് കൊണ്ട് കുഴപ്പില്ല ഇല്ലങ്കിൽ
എനിക്ക് പെട്ടു ആരും ഇല്ലെങ്കിൽ നമ്മള് പെട്ടു
പിന്നെ
പറ്റത്തില്ല ഉം അവിടെ വേറെ ആരു ഇല്ല നിങ്ങൾ മാത്രേള്ളൂ
ആഹ് ഞങ്ങൾ വേറെ ഇത നിൽക്കുന്നത് അന്നേരം അച്ഛന അമ്മ അപ്പുറത്തുണ്ട് പിന്നെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽങ്ങോട്ട ഇങ്ങോട്ടൊക്കെ പോ ദിവസം അങ്ങോട്ട ഇങ്ങോട്ടൊക്ക പോയും വരയൊക്കെ ചെയ്യും കുഴ നുല്ല അങ്ങനെ പിന്ന പിന്നെ വേറെ എനിക്ക് ജോലിയാണ്
ആഴ്ച എല്ല മാസത്തി അങ്ങനെങ്കിലും ഇടക്ക് വെക്ക് വെച്ച വരും
ഉം ഉ എടുത്തോള്ളൂ ഉം
നാ
ഉം പിന്ന ഓലും
സത്യം പറഞ്ഞ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകട്ട് വരുമ്പോപ്പ ഇന്നിയും ജോലി ആയിരിക്കും അല്ലേ
മുസ നമ്മള് രാവിലെ അഞ്ച് മണിക്ക് എണ്ണീറ്റ എല്ലാം റെഡിയാക്കി അവളെ കുളിപ്പിച്ച്ർ വൃത്തിയാക്കി മോനിം കുള്പ്പിച്ചെല്ലാം വൃത്തിയാക്കി നിർത്തിയിട്ടാ പോകുന്നത് പിന്ന വൈ വൈകുന്നേരം അഞ്ചര ആവുമ്പോ അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേ വരും അഞ്ചര വരെ ഉണ്ട് അഞ്ചു കല്പോഴത്തേും വരും വന്ന് കഴിഞ്ഞാൽ പിന്നെ ജോലി നാളത്തേക്ക ഉള്ളത് എന്തെങ്കിലുമക്കെ ഉണ്ടെങ്കിൽ വെക്കോ ഉം പ്രശ്നല്ല ഉം
ശനിഞയറുവും ലീവല്ലെ
ഇല്ല ഞായറാഴ്ച മാത്രം
ആഹ് അയ്യോടാ എന്തൊക്കെ ചെയ്യന്നരം ഒരു ദിവസം നിന്നാല്
അത് സൺഡേ ഡ്യൂട്ടി ഉള്ളപ്പം അതു ഇല്ല
അത് ശെരി
ഉ ഉ ഉം പിന്നെ നൈറ്റ്ണ്ട് നൈറ്റ് പോണം
ഉം
മക്കള് നേരം മോന്നി ക്കുഅല്ലേ കാണ
അഹ് ആഹ് കൊഴപ്പില്ല അമ്മേടെ കൂടെ അങ്ങ് നിന്നോളുംഏഹ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുമ്പോ അമ്മേടെ കൂടങ്ങ് നിന്നോളും
ആഹ് അഹ് അടുത്താണോ
ആഹ് അടുത്താ
അഹ് അഹ്
അപ്പ പിന്നെ അവർക്കറിയാ പിന്നെ അതുകൊണ്ട് മോനൊന്നും പ്രശ്നൊന്നുല്ല അപ്പ പിന്നെ ഞങ്ങടെ വല്യമ്മടെ വീടപ്പുറത്താ പിന്നെ അവിടെ പിള്ളേരുണ്ടായണ്ട് അവരു അവരെ കൂടെഒക്കെ അങ്ങ്പോവും
ഉം അടുത്തടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിപ്രശ്നല്ല റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിലും മാനേജ് ചെയ്തങ്ങ് പൊയിക്കോളും
അവിടെ പോയി കിടന്നുറങ്ങേ ഒക്കെ അങ്ങ് ചെയ്തോളും
ആഹ് ആഹ് അഹ് നല്ല കാര്യാ ഇവിടാന്നെങ്കി രണ്ടു പേരും പകല് എവിടെ വേണങ്കിലും പോവും രാത്രി ആയ എങ്ങും പോകത്തില്ല
പോവത്തില്ല ഹാഹ് ഹാഹ് ഹാഹ് ഉം
അപ്പ ഞാന് ഒന്ന്ങ്കി ഞാൻ വേണം അല്ലെങ്കി ആഹ് ഹസ്ബന്റ് വേണം ഹസ്ബൻ്റ് പിന്നെ ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പ ഇല്ല
കുഴപ്പ ഇല്ല
പിന്നെ എൻ്റെന്ന് മാറത്തില്ല
ഉം ഉം അതു അല്ല മറ്റേത് പുതുക്കുന്നില്ല്യോ ആഹ് വേറെ ഒന്നും ആയില്ല
അയല് മാറി നിക്കാ പാടാന്ന് തോന്നുന്നു രണ്ടു പേരുടെ രീതി വെച്ചിട്ട് രണ്ടുപേരും നമ്മളെതന്നെ ഇങ്ങനെകണ്ട് വളരുന്നോണ്ടേ
വരുന്നാ ശെരിയാ ഉം ഉം ഉം ഉം അത് പാടാ ഹലോ ഓഹ് പിന്നെ എന്തെങ്കിലും വർക്കെയ്യുന്നുണ്ടാരുന്നോ അതോ
ഇല്ല ഇല്ല ഹൗസ് വൈഫ് ആയിരുന്നു അന്നേരം പിന്നെ പുറത്തോട്ട് പോയിട്ട് ചെയ്യണ്ടാല്ലോ പിള്ളാരേം വെച്ചൊണ്ട് ബുദ്ധിമുട്ടാ എനിക്ക് അങ്ങനെ പിന്നെ എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു
വിചാരിച്ചു ആഹ് ആഹ് ആഹ് എന്താണ്
എന്നാ ശെരി എടാ കടന്നു വന്നാ ശരി ശരി